ആ പറഞ്ഞോളു കേട്ടോ ഹലോ വ അലയ്ക്കും സലാം എന്തുണ്ട് ഓ സുഖാണ് എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം സുഖം
ഓ മഴയാണോ വെയിലാണോ അവിടെ എന്താ കാലാവസ്ഥ
മഴയണതാ ഇരുട്ട് കുത്തി മഴ പെയ്തോണ്ടിരിക്കണു ഒരു തോർച്ചയില്ല കറണ്ട്ക്കെ ഉണ്ട് എപ്പപോകുന്ന അറിയില്ല നല്ല മഴയാണ് ഇവിടെ എപ്പൊ കരണ്ട് പോകുന്ന് അറിയില്ല ആ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള് വീട്ടിൽ ആരൊക്കെയുണ്ട്
വീട്ടില് ഹസ്ബൻ റ്റ് ഉണ്ട് മക്കളുണ്ട് മക്കൾ രണ്ടും പഠിക്കാൻ പോയിന്ന് ഇപ്പ ഹസ്ബൻറിന് ജോലി ഇല്ല ഇവിടെണ്ട് വീട്ടിലാരൊക്കെയുണ്ട്
എൻറെ വീട്ടില് ഞങ്ങള്ൾ മൂന്നാള് ഇപ്പ ഞാനുണ്ട് എറെ മോളുണ്ട് മൂത്ത മോനുംണ്ട് രണ്ടാമത്തെ മോൻ ഇവിടെ ഇല്ല ആളും ഇവടെ ഇല്ല ആള് താമസിച്ച് പണിയാൻ പോയിരിക്കയാണ് മൂത്ത മോൻ ബെൽ ഡറാണ് രണ്ടാമത്തെ മോൻ വെളിയിലാണ് ഇലക്ട്രീഷ്യൻ പമ്പറാണ് മൂന്നാമത്തെ മോള് കല്യാണം കഴിഞ്ഞു കുഞ്ഞു കുട്ടീഉണ്ട്ഒരു വയസ്സായി അവൾ വന്നിട്ട് ഒരാഴ്ച പത്ത്ദിവസം കഴിഞ്ഞു അവൾ ഒരുഎക്സാമിന് വേണ്ടി വന്നതാണ് എക്സാം കഴിഞ്ഞു ഇനി ഒരു ഇന്റർവ്യൂ ഉണ്ട് അവിടെ പിന്നെ എനിക്ക്ത്ര ഏജ് ഉണ്ട് അമ്പതാണ് ആ അതൊക്കെയാണ് എന്റെ വിശേഷങ്ങള് ഉച്ചകളത്തെ കാര്യങ്ങളൊക്കെ
ആഹ് ആ ഹ്എനി ക്ക് ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെയായി മക്കള് പഠിക്കാൻ പോയേക്കുന്ന് കുഞ്ഞി മക്കളാണ് ആ ഒരാൾ ആറില് ഒരാള് അഞ്ചില് ആ അപ്പം അത്ര കുഞ്ഞ ഏന്തായാലും രണ്ടാളും പഠിക്കാൻ പോയേക്കാണ്
ആ ഹ് ആഹ് ആഹ് സ്കൂ സ്കൂളും വീടൊക്കെ അടുത്തടുത്താണോ വണ്ടി
ഓ സ്കൂളും വീടൊകെ ആ വണ്ടിയിലാണ് ബസ്സിലാണ് പോകുന്നത് ഇവിടന്ന് രണ്ട് കിലോമീറ്റർ ആ കുഴപ്പൊന്നുല്ല
ടോ അതാ അങ്ങന മഴപ്പില്ലേ
ഇവിടെ ഇന്നിപ്പം മഴ തോർച്ച കാണുന്നുണ്ട് ഇതു വരേ പെയ്തില്ല ഇന്നിപ്പം പറയാൻ പറ്റത്തില്ല കാലാവസ്ഥ ആഹ്
ഇരുട്ടും മൂടി കെട്ടിക്കൊണ്ടിരിക്കാ ഇവിടെ ഇടെ മഴ കാര്യമല്ല പക്ഷെ ഇ ഇരുട്ട് മൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്
ആഹ് ഇവിടെ മഴയില്ല ആ ഇവിടെപ്പ ചെറുതായിട്ട് വെയിൽ ഇവിടെപ്പം ചെറുതായിട്ട് വെയിയിലടിച്ചു വരുന്നുണ്ട്
ഉം ഉം ഉം ഇണ്ടല്ലേ ഇങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ
ഇല്ല ഇല്ല കൃഷിയൊന്നും ഇല്ല
ആ ആ വീട്ടില് ഒന്നും വച്ചിട്ടില്ല
ഇല്ല ഫുഡ് വീട്ടില് ഫുഡൊക്കെ റെഡി ആക്കിട്ടുണ്ട് പിന്നെ ഇപ്പൊ പണി കഴിഞ്ഞ് വീടായതു കൊണ്ട് കുക്കിങ്ങൊന്നും അങ്ങനെ അധികം ചെയ്യുന്നില്ല ഇപ്പൊ
അതെ ഓഹ് ഓഹ് ഞാൻ ഇവിടയും കൃഷിയൊന്നുല്ലാ എന്നാലും അത്യാവശ്യൊക്കെ ഇണ്ട് നമുക്ക് ഒരു പേരമരം ഉണ്ട് ത്തിക മരോണ്ട്
ആ ഇവിടെ റമ്പുട്ടാ റമ്പൂട്ടാനുണ്ട് റമ്പുട്ട റമ്പുട്ടാനൊക്കെ ഓ കഴിക്കുന്നുണ്ട് ഇപ്രാവശ്യം കായ്ച്ചു മഞ്ഞയും ച
ട്ടുള്ള സാധനം അത് കടേന്ന് എന്തൊരു വിലയാ മേടിക്കാ
ഓഹ് നല്ല വിലയല്ലേ നല്ല റേറ്റാ
ഇവിടെ ഇടക്കെടക്ക് വേടിക്കും നല്ല എനിക്ക് ഇഷ്ടാ സാധനം കഴിക്കാൻ ഉം ഇവിടെ എനിക്കെന്നല്ല ഇവിടെ നമ്മുടെ വീട്ടില് എല്ലാർക്കും
ആഹ്
ആ ഇവിടെ പേരക്കണ്ട് ആത്തിക്കണ്ട് ചാമ്പക്കയുണ്ട് ചക്കയുണ്ട് മുരിങ്ങയുണ്ട്
ആഹ്
റോബസ്റ്റ് ഇണ്ട് ചെറുനാരങ്ങ ഇണ്ട് അതൊക്കെ ഇണ്ട് പക്ഷെ ഓരൊ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇണ്ട് റോബസ്റ്റ ഇണ്ട് ചക്ക വെട്ടിട്ടേ ഇല്ല വരത്തണ്ടക്ക അത് ചക്കവിടെ ആർക്കും ഇഷ്ടല്ല ഒനാ ഈ മഴയൊക്കെ ഇപ്പോ വല്ലോം കഴിച്ചാലേ വല്ല വൈറ്റിന് കേട് വന്നാലേ വേടിച്ചൊന്നും കഴിക്കണില്ല ആ മഴയൊക്കെ വേറിയതല്ലേ അ അവിടെ നിന്ന് കേടന്ന് പൊക്കോട്ടെ പർഞ്ഞിട്ട് അവിടെ നിർത്തിട്ടുണ്ട് ആദ്യായി കായ്ച്ചതാ എങ്ങനെ നോക്കില്ല
ആ ഞാനും ഇപ്പ പഴുത്ത ചക്ക എടുത്ത് കളഞ്ഞതേള്ളൂ വരിക്ക കാരണം പിള്ളേർക്കൊക്കെ വയറ് വേദന ആഹ്
മഴയിങ്ങ നിക്കുമ്പോ ഒന്നും കഴിക്കാൻ പറ്റില്ല വല്ല ഡയറിയും വന്ന വയറിളക്കും പിടിച്ച മതി അയ്യോ ആശുപത്രിക്കോടാനും പിടിക്കാനും നമ്മളെ കൊണ്ട് പിന്നെ ആവില്ല അപ്പ പിന്നെ അത് വേണ്ട വെച്ച് മരത്തെ നിക്കണ്ട് അത് ആദ്യായിട്ട് കായ്ച്ചാണ് എന്തായും കൂടി നോക്കിട് ട്ടും കൂടി നോക്കില്ല ഇവിടെ ആർക്കും ഇഷ്ടല്ല ഒന്നാത്തെ കാര്യം പിന്നെ അത് നിർത്തി വെച്ച് ഒ നോക്കട്ടെ വേണ്ടി ഉം ഇനിയിപ്പോ അങ്ങനെ പോണ് എന്താണ്
ഹസ്ബന്റിന് എന്താ ജോലി
ഹസ്ബൻ്റ് നമ്മുടെ നാട്ടിലന്നെ ഇണ്ട് താമസിച്ച് പണിക്ക് പോയിരിക്കുന്ന് സൈക്കിൾ വർക്കാണ് അങ്ങനെ പോണു കാര്യങ്ങള് സൈക്കിൾ വർക്കാണ് ആൾക്ക്
ആഹ്
ഉം ഉം നാട്ടിൽ തന്നെ ഇണ്ട് ഇവിടെ ഇണ്ട് അപ്പൊ ഓ ഇപ്പം ഞാനും മോളും മോനേള്ളു മോന് ഇപ്പവിടെ ഡോക്ടറെ കാണിക്കാൻ പോയിരിക്ക്ണ് ഓൻക്ക് ചെറിയൊരു സ അത് പറ്റി പണി ചെയ്യുമ്പളേ രണ്ടാം നെലേൻ്റെ മോളിന്ന് അവൻ വീണു ഓൻ വെൽഡിഅങ് ഓൻ വെൽഡറാണ് ഇപ്പ ഇപ്പളല്ല വീണിട്ട് ഇപ്പ ഒര് മാസായി രണ്ടാഴ്ച്ച ഇവിടെ റെസ്റ്റ് ഉണ്ടായിരുന്നു പടച്ചോന്റെ കൃപകൊണ്ട് ഇവൻ്റെ തലയില് മാത്രം സൺസൈഡ് ഇങ്ങനെ ചെരിഞ്ഞ് വീണപ്പോ തലെന്റെ ബാക്ക് മാത്രം ചെറുതായി പൊട്ടിയത ആറ് ഏഴ് സ്റ്റി ച്ചൊക്കെ ഇണ്ടായിരുന്നു അതും വെട്ടി പിന്നെയും പോയി രണ്ടാഴ്ച്ച നിന്ന് പണിതു പക്ഷെ അവനിക്ക് മൂക്കിന് സ്മെല്ല് കിട്ടുന്നില്ല അപ്പം രണ്ടുമൂന്ന് ദിവസം മുന്നേ വന്നിട്ട് പിന്നെ ഡോ ഡോക്ടറെ കാണിക്കാൻ പോയിരിക്കാ മൂക്കിന് സ്മെല് കിട്ടണില്ലാന്ന് വച്ചിട്ടേ അപ്പ എന്താന്ന് അറിയണ്ടേ അപ്പൊ ഡോക്ടറെ കാണിക്കാൻ പോയിരി അവന്റെ വിശേഷം വന്നിട്ട് എന്ത് പറയുന്ന അറിയില്ല ഡോക്ടറെ കണ്ട് ടി കുഴപ്പൊന്നില്ലെങ്കി അവൻ ഇന്ന് പോകും ഇല്ലെങ്കി പിന്നെ പണി ഓൻ വീണ്ടും ഇതാവും മോള്ണ്ട് ഞാനുണ്ടാവും ഇവടെ രണ്ടാമത്തെ മോൻ വെളിയിലാണ് ആള് ആള് പോയിട്ടുണ്ട് പണിക്ക് ഉം
ഇവിടെ എന്റെ ഹസ്ബൻഡും ആഹ് എവിടെ ഇവിടെ ആഹ് അതിലേക്ക് കോള്! ! ! ! ! ! ! ! ! ! പിന്നും കോള് വര്ന്ന്ണ്ട്.
ഏഹ്
! ! ! ! ! ! ! ! ! ! കോള് വര്ന്ന് നിങ്ങള് സംസാരിച്ചോ കൊഴപ്പല്ല.
ആഹ് കോള് വര്ണ്ട്ന്നോ അതെങ്ങനെ കോള് വെരും നമ്മളിപ്പോ ഒര് കോൾ എട്ത്തെങ്കിൽ പിന്നെ വിളിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല അത് അത് ട്ക്കണ്ട അതെട്ക്കണ്ട അത്പ്പോ നമ്മ ഒരു കോള് ചെയ്യുമ്പോ മറ്റേ കോള് വരില്ല നമ്മളവരോട് വിളിക്കട്ടേ കേട്ടാ വിളിക്ക്ണത്.
ആഹ് ആഹ് ഓക്കെ പിന്നെ
ഒര് നമ്പർ നമ്മളാദ്യം സേവെയ്ത്! ! ! ! ! ! ! ! ! ! ഇപ്പോ രജിസ്റ്ററെയ്ത് വിളിക്കട്ടെ കേട്ട്രാണ് വിളിക്ക്ണേ അപ്പൊ വേറെ കോൾ വന്നാ അവര് ചോദിക്കാണ്ട് വിളിക്കെണ്. അപ്പൊ അപ്പത്ട്ക്കണ്ട അപ്പ അത് അവർക്ക് അത്ട്ക്കണ്ട അങ്ങനെ ക്കാൻ പറ്റില്ലട്ടാ നീയാണെങ്കിലും ഞാനാണെങ്കിലും നമ്മൾ ആദ്യം അവരോട് വിളിക്കട്ടെ കേട്ടിട്ടാണ് നമ്മളെ വിളിക്ക്ണേ അപ്പൊ വിളിച്ചോളു പറയൊല്ലോ
ആഹ്
ഓക്കെ പറഞ്ഞിട്ടാണ് വിളിക്കാ അപ്പൊ നമ്മളെ ടൈമാണ് പോവ്വാ അത് ആലോചിക്കണം പ്പൊ നീ വിളിക്കിണെങ്കിലും അങ്ങനെ തന്നെ ആ കോള് വേഗം എട്ത്ത്ട്ട് അവരോട് മെസേജ് പോയ മെസേജ് പോയിട്ട് വിളിക്കട്ടെ ചോയിക്കണം.
ഉം
അപ്പോ വേറൊരാള് വേഗെടുത്ത് വിളിച്ചാ നമക്കത് പ്രശ്നാവേ നമക്ക് നമ്മടെ റിജ ക്ടായിപ്പോകും അത് ശ്രദ്ധിക്കണം ട്ടോ ആഹ് അത് ശ്രദ്ധിക്കണേ അത് അപ്പൊ അപ്പൊ അപ്പൊ നമ്മളാ വിളിക്കട്ടേ പർഞ്ഞാണ്ട് നമ്മൾ വിളിക്കൊള്ളൂ. നമ്മൾ അവര് ക്കാ അവര് കോള് പ്രതീക്ഷിച്ചിരിക്കും അവര് നമ്മളെ കോള് വിളിക്കല്ലോ ങ്ങട്ട് നമ്മൾ അവരെ പ്രതീക്ഷിച്ച് രിക്കും.
ആഹ് ആഹ്
ആദ്യം നമ്മൾത് വിളിക്കിത് ഒന്നും പറയാണ്ട് വേഗം വിളിച്ചു പർഞ്ഞ പിന്നെ അവർക്ക് പറയാനൊന്നും പറയാൻ പറ്റില്ല.
ആഹ് ആഹ്
ഞാപ്പോ ഇത്രയും കോള് ഞാപ്പോ പതിനൊന്ന് പന്ത്രണ്ട് കോളായി കോളായിട്ട് ഞാൻ ഇത്രയും കോളുകൾ വിളിച്ചതൊക്കെ അങ്ങൻതന്നെ അവര് നമ്പർ സേവ് ചെയ്ത് വിളിക്കട്ടെ പ്പൊ ആഹ് വിളിച്ചോളു പറയുമ്പം വിളിക്കുന്നു അപ്പൊ അവര് ! ! ! ! ! ! ! ! ! ! കോളെട്ക്കും പിന്നെ ഒ ഒരാൾ മാ ത്ര റെയ്ഞ്ച് കിട്ടാണ്ട് എഹ് സീറോയി അവർക്ക് റെയ്ഞ്ച് കിട്ട്ണില്ല ആ ഭാഗത്ത് ഇന്നട്ട് അവര് എനിക്ക് മെസേജ് ഇൻക്ക് റെയ് ഞ്ച് കിട്ട്ണില്ലാട്ടോ നിങ്ങള് വിളിക്കുമ്പാണ്ട് മാത്രം കേക്ക്ണ്ട് ഞാം പറിണൊന്നും കേക്ക്ണ് ങ്ങക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ ന്നട്ട് പർഞ്ഞ്. സോറി പറഞ്ഞു റെയ്ഞ്ച് കിട്ടാതെ പോയിട്ട് പിന്നെ ഒരാള് ടൈമായിട്ട് വേഗം കട്ടായി കട്ടാക്കിയത് അത് കൊഴപ്പല്ല പത്ത് മിനിറ്റൊക്കായിന്ന് പറഞ്ഞു നമ്മൾ വിളിക്കുമ്പോ
ആഹ്
പിന്നെ ഒരാളിങ്ങോട്ടെന്നെ വിളിച്ചു അങ്ങനെ വിളിക്കാൻ പാടില്ല നമ്മളങ്ങോട്ട് വിളിക്ക്ണ കോളാണ്. അപ്പൊ അവരിങ്ങോട്ട വിളിക്കണന്ന് പർഞ്ഞപ്പോ ശെരി ഞാൻ വിളിപ്പിച്ചു അപ്പൊ വ എൻ്റെടുത്ത് വേറെരു കുട്ടി പർഞ്ഞു അങ്ങനെ പ റ്റില്ല നമ്മള് മുപ്പത് കോൾ അങ്ങോട്ട് വിളിക്കുമ്പം അവരിങ്ങോട്ട് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു നമക്ക്പ്പൊ ഫസ് ഫറ്റ് ടാസ്ക് അഞ്ച് കോൾ ഞാന് ഇങ്ങോട്ട് വിളിച്ചതാണ് ആരൊക്കെ എന്നെ വിളിച്ചാണ് ഫസ്റ്റ് ടാസ്ക്
ആഹ്
ആഹ് അഞ്ചു കോള് ഞാനെല്ലാ അഞ്ചു പേര്ൻ്റിം കോള്ട്ത്ത് പിന്നെ ഞാന് അവരെ വിളിച്ചിട്ടില്ല പിന്നെ അപ്പൊ നമക്ക് ഞാങ്ങ നമക്ക്പ്പങ്ങോട്ട് വിളിക്ക നമ്മളത് ആഹ് ഇയാൾക്ക് ടാസ്ക് കഴിഞ്ഞോ?
ഇല്ല എനിക്ക് ടാസ്ക് ഇതെരേം പൂർത്തിയായില്ല ടാസ്ക് തരെം കിട്ടിയില്ല.
ഇൻക്കും ടാസ്ക് കി ഞാൻ ഞാൻ ജോയിൻ ചെയ്ത് കൊറെ ആയെടോ ആഹ് കിട്ടാണ്ട് ഞാൻ കോള് ങ്ങട്ട് എട്ക്കേം ചെയ്ത് അപ്പഴാ നമക്ക് ടാസ്ക് കിട്ടിയത്.
ആഹ്
ആൾക്കാര കോള്ട്ത്തപ്പളാണ് നമക്ക് ടാസ് അഞ്ച് ടാസ്ക്ക് പൂർത്തീകരിച്ചപ്പോ നമക്ക് ടസ് കിട്ട്യതാ ഇങ്ങനെ കോളെട്ക്കണം അപ്പൊ നമക്ക് ആരെപറ കോളക്കേ എടുക്കാ അങ്ങ ടാസ്ക് കിട്ടുമോണ്ട് കാത്തിരിക്കണ്ട കോൾ എട്ത്തോളാ പറഞ്ഞു അപ്പളാ കോള എടുത്തതേ അപ്പൊ നമുക്ക് അഞ്ച് കോള് കിട്ടുമ്പോ നമുക്ക് ടാസ്ക് കിട്ടും നമുക്ക് അങ്ങോട്ട് വിളിക്കാനുള്ള കോള് കിട്ടും
ആഹ് എന്റെ ഹസ്ബൻഡും വെൽഡിങ്ങിന്റെ വർക്കാണ്
അതെയോ എവിടെയാ സോൻ പറയാൻ പറ്റില്ല ഓക്കെ ഓക്കേ ആഹ് ആഹ് തന്നെല്ലേ ആഹ് ആഹ് മോനും വെൽഡിംഗ ആണ് രണ്ടാമത്തെ പിന്നെ വെൽഡ്രാൻഡറ് പ്ലംബറും എട്രഷനണ് അപ്പൊ പോയത് ഗൾഫില് സ്റ്റേഷൻ ഉം
ഓഹ് ഡേയ്ഞ്ചർ പണിയും കൂടെല്ല നമ്മള
അയ്യോ പറയണ്ട പക്ഷെ അവ ശ്രദ്ധിച്ച പണിയാ അത് കൂടെള്ള പയ്യൻ വെൽഡ് ചെയ്തു അവിടെ ഇവൻ പറഞ്ഞു ആഹ് അവനറിയാതെ ചവിട്ടിപ്പോയി അപ്പൊ എന്ത് അവൻ അവനും വീണു ഇവനും വീണു ആക്ക്‌ പിടിത്തൻ കിട്ടി ഇവന്ക്ക് പിടിത്തം കിട്ടില്ല അപ്പം മറിഞ്ഞു
ആഹ് ആഹ്
ഓരോ സൈസ്സിലായിരുന്നു മ ഒരാളി ഇവിടെ അതും ഇവിടെന്നല്ല വേറെ ദൂര സ്ഥലത്താ മലയാളി വിളിച്ചു പറഞ്ഞമ്പ നഞമ്മളൊക്കെ ആകെ പേടിച്ച് വിറച്ചു അതെല്ലാം പറയണ്ടു
കല്യാണം കഴിഞ്ഞ പയ്യനാണാ
കല്യാണം കഴിഞ്ഞിട്ടില്ല വെണ് നോയിക്കൊണ്ടിരിക്കയ മുപ്പത് വയസ്സായി പെൺകുട്ടികളൊന്നും കിട്ട വഴിയില്ല പെൺകുട്ടികളൊന്നും കൂലി പണിക്കാർക്ക് എറങ്ങന്നില്ല ഗവൺമെന്റ് ജോലി വേണം പറീണേ എന്താ ചെയ്യ
അങ്ങനെയൊക്കെ പറഞൊണ്ടിരുന്ന എങ്ങനെയാ ഓഹ് ഞങ്ങടെ എന്റെര അന്യനും അതുപോലെ ഇരിക്കയാണ് ആഹ് പെണ്ണ് കിട്ടാറില്ല അവർക്ക് വലിയ ഡോക്ടറെ എഞ്ജിനിയയർക്കെ
ആഹ് അതൊന്നല്ല ഗവൺമെന്റ് ജോലി ഗവമെന്റ് ജോലി വേണംന്ന് ഡോക്ടറവ
അതിലേ അതിലേ ഇപ്പ സ്ഥാനം ഉള്ളൂ
അതെ അതിനി ഇപ്പോ സ്ഥാനം ഉള്ളു അത് പറഞ്ഞിട്ട് കൂലിപ്പണിക്കാർക്ക് ജീവിക്കേണ്ടേ
ആഹ്
അപ്പൊ അവർക്ക് സമയമാവുമ്പോ അവിടനിെ അന്തെങ്ങന്ന് കിട്ടുവായിരിക്കുംല്ലെ എന്ന് വിചാരിച്ചരിക്കാം അതിനെ ഒ പയസാവുന്നല്ലേ ഉള്ളൂ അത്ര എന്തായാലും അവർക്ക് കിട്ടുന്നുുള്ള പ്രദേശം നമുക്ക് ഇരിക്കാം
കെട്ടുപ്രായൊക്കെ ആയി വരുന്നേ ഉള്ളൂ
അതെ ഇവിടെ മുപ്പത് വയസായേ ഇ മുപ്പതായി
ആഹ് ആഹ് എനി
ആ പ്പ ആലോയ്ചോക മുപ്പത് വയസ്സായ് മോൻക്ക്. മോൾക്ക് ഇരു മോളിലെ ഇരുപത്തഞ്ച് വയസ്സ് കല്യാണം കഴിഞ്ഞ്താ കുട്ടിക്കിപ്പോ ഒരു വയസ്സായി.
ആഹ് എനിക്ക് മുപ്പത്തൊന്നായി.
അതെലേ, അതാ ഞാപറയ്ണത് എന്താ നമുക്കൊരു. ഒന്ന ഒരാൾക്കും കഴിഞ്ട്ടിയാ സമാധാനായിട്ടിരിക്ക്യാ.
ആഹ് ആഹ്.
പിന്നെ രണ്ടാമവണണ്ടത്താൾടെ കാര്യം പിന്നെ നോക്കേയ് ഒരാൾക്കേലും കിട്ടിയാ അത്രീം നല്ലത്ല്ലേ.
അതേന്നെ ഒരാൾക്കെങ്കിലും ഉം.
പിന്നെ അവന് പിന്നെ അവൻഞിപ്പൊരണ്ടു വർഷം കഴിയല്ലോ അപ്പൊ അവൻക്ക് അപ്പൊ നോക്കാലോ.
ആഹ്.
എന്നപ്പോവൻ വെളിയിലാണ് പങ്ങ് നോക്കാലോ എന്നുള്ള ലെവൽങ്ങനെ ഇരിക്ക്യാണ്. ക്കട്ടെ മെനക്ക് നോക്ക്ണ്ട് എവിടെങ്കിലും ശരിയാവുംന്നുള്ള പ്രതീക്ഷിച്ചിരിക്ക്ണ്, കിട്ട്യാ മതി.
ഉം.
ഉം അങ്ങനെ പോണ് നമ്മടെ വിശേഷങ്ങളൊക്കെ. റേനേരം ഓരെവിശേഷങ്ങളൊക്കെ പറഞ്ഞു, നമ്മടെ ടൈമടുത്ത് വര്നു, പത്ത് മിൻറ്റാവാറായി അഞ്ച്മിൻറ്റ് ആ നാല് മിൻറ്റേ ഒള്ളു. അപ്പൊമുക്ക് കോൾ കട്ടെയ്യാട്ടോ അതാ പത്ത് മിൻറ്റാ. ശരിട്ടൊ ഓക്കെട്ടോ ഓക്കെ. ആഹ്.